ഹലോ ക്കവൊ ആ സു സുഖം സുഖം കുഞ്ഞിന് കൊ
ല്ല കോഴ- ഒന്നുല്ല എന്താര്ന്ന് തെരക്കിലായിരുന്നോ തെരക്കിലായിരുന്നോ ബിസി ആയിരുന്നോ
കുഞ്ഞിന് കൊഴപ്പില്ലാര്
ഇല്ലെല്ലപ്പൊ
കേക്കുന്നുണ്ടോ ആ ആം
ഇന്നെന്താ പ്രത്യേകിച്ച് എന്തെ പരിപാടികളോ വ ന്താണ്ടായിരുന്നോ ഓ ആ റേ ഞ്ചിന്റെ പ്രശ് ഫ്ലൈറ്റ് ഗോ ഓക്കെ
ഊ പറഞ്ഞോ കേക്കാ
ഞങ്ങള്ങ്ങനെ ആ ന്ന് കല്യാണണ്ടാരുന്നു അതെ നല്ല അടിപൊളി കല്യാണാരുന്നു അതൊക്കെ കയ് ആ ക്ക ഞങ്ങളിങ്ങനെ കയിഞ്ഞിരിക്കയാണെ വാം അവിടുത്തെ കല്യാണെക്കെ എങ്ങനേണ് അവിടുത്തെ കല്യാണ ത്തെങ്ങനെയാണ് വിവാഹൊക്കെ എങ്ങനെയാണ് ആ ആ
എന്താ എന്റെ കല്യാണം വീട്ടി വെച്ചായിരുന്നു
ഓ ഓ അവിടുന്ന് ഓടിറ്റോറിയത്തിന്ന് വരലെണ്ടാവില്
നമ്മക്ക് വേണേ നമ്മടെ വീട്ടിവെച്ചാവാം അ ഓഡിറ്റോറിയത്തിൽ വച്ചാവാം അങ്ങനൊക്കെ
ഉം ഉം ഇന്റെ വീട്ടി വെച്ചന്നായിരുന്നു ഷെ ഇപ്പൊ പൊതുവേ എല്ലാവരും ന്താണ് ഓഡിറ്റോറിയത്തി വ ഇപ്പ എല്ലാവരും ഓഡി ട്ടോറി
അതെ അതെ അതെ ന്നാലും നമ്മുടെ ഇവിടെ കൂടുതലും കൂടുതലും ഈ സൗകര്യം ഇല്ലെങ്കിൽ മാത് ത്രേ ഓഡിറ്റോറിയത്തി പോത്തോള്ളു ല്ലെങ്കിൽ വീട്ടി വെച്ചാ
അതെയോ അങ്ങനെയാണോ ഉം ഇവടങ്ങനൊന്നല്ല ഇവിടെ സൗകര്യണ്ടായാലും ഇല്ലെങ്കിലും എന്താണ് ഇപ്പൊ ഓഡിറ്റോറിത്തിലാ വെക്കുന്നെ കാരണം എന്താ വീട് വൃത്തില്ലാതെ വീട് വൃത്തിയില്ലാതാകു വിചാരി ചാണ്ടേ
ഓ ഓ ഓ ഓ
തക്കു വീടാരി ക്കൊലോ പ്പ ആൾക്കൊരൊക്കെ കൂടുമ്പോ അത് ചവിട്ടിയാകെ നാശാക്കുംന്ന് വിചാരിച്ചാണ്ട് എന്ത് ചെയ്യും നെ സൗകര്യൊവാണ് പന്തല് ആഹ്
ഉം
നാട്ട് സൗകര്യം ആയാസും പിന്നെ ആശ്വാസൊക്കെ ആണല്ലോ ഓഡിറ്റോറിയം വലിയ ഹോളാകുമ്പം ആ അപ്പ അങ്ങനെ എല്ലാരുന്തെയ്യും ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റും വളരെ കുറവാണ് ഇപ്പൊ പിന്നെ വീട്ടിൽന്നൊക്കെ കല്യാണം ആ വീട്ടിൽന്നയാലും ആ
വീടല്ലേ കൂടുതലും
ആഹ് ആഹ്
ചെലപ്പെ ചയല ഇത ഒള്ളൂ ഓടു റ്റോറിയത്തില്
എങ്ങനെയാ അവിടുത്തെ വിവാഹത്തിന്റെ പാ പാട്ടൊക്കെ എങ്ങനെയ ഇണ്ടാവ
ത ഫുഡ് ഇപ്പൊ ഇവിടെ ബോഫയാ കൂടുതല്
ആ അപ്പൊ ഇഷ്ടള്ള എടുക്കാലേ ഉം ആ ആ ഭാഗത്തെ അങ്ങനെയൊക്കെ ആയിരി ക്കും ഞങ്ങൾ അങ്ങളെ ഈ ഭാത്ത് വളരെ കൊറവാൺ അതൊ അങ്ങ അങ്ങനത്തെ സംഭവം
ആണല്ലേ നമ്മുടെ ഇവിടെ ഇപ്പ കൂടുതലും ബോഫയാ
ഇവിടൊക്കെങ്ങനെ മന്തിയോ ബിരിയാണിയോ അങ്ങനെ ഏതെങ്കിൽ രണ്ട് ഭക്ഷണം ണ്ടാവും പിന്നെ ചെക്കന്റെ കൂട്ടുകർക്ക് പ ത്യേകം എസ സെപ്പറേറ്റ് സ്പെഷ്യൽ ആയിട്ട് ഒന്നുണ്ടാക്കും
ആ ഇവിടെ അങ്ങനല്ല എല്ലാർക്കും സെയിം ആണ് പിന്നെ കല്യാണ ദിവസം സ അദ്യ
ഏ അപ്പെന്നാണ് എ റിസപ്ഷൻ എന്നാണ് നിങ്ങളീ പറയണേ
ആ റിസപ്ഷന് ബൊഫേ കല്യാണ ദിവസം സ് സദ്യയായിരിക്കും പിന്നെ ഈ ചെറുക്കന്റെ വീട്ടിൽ പോവല്ലോ അപ്പെഴും ബൊഫെ
ഏ
മ്മ് നമ്മള് കല്യാണം കഴിഞ്ഞ് പി അന്നേസം വൈകിട്ട് യ ഈ പെണ്ണിന്റെ വീട്ടുകാര് ചെറുക്കന്റെ വീട്ടിലോട്ട് പോവും എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇല്ല ഗിഫ് ത്യോ അങ്ങനെന്തെങ്കിലും അങ്ങനെ കുറേ സ് താധനങ്ങളായിട്ട് നമ്മൾ അങ്ങോട്ട് പോവും അങ്ങനെ അവിടങ്ങനൊന്നും ഇൽ ഏ
ഏയ് ഇബടങ്ങനൊന്നും ഇല്ല ബട് ക്കെ പോവും അടുക്കള കാണാൻറഞ്ഞാണ്ട് അങ്ങനെ ഒരു പോക്ക് പോകു ശോ ഔ ആദ്യക്കല്ലേ കൊറേ ആൾക്കാര് കൂടി പോവല്ണ്ടായത് കല്യാണത്തിന് പിറ്റേന്ന് ആ ശ്ശിപ്പങ്ങനെ ആരും പോവല്ല ഇപ്പൊ ആ വീട്ടത്തെ ആൾക്കര് മാത്രം ആ ഫാമിലി മെമ്പേഴ്സ് അൽ അല്ലാതെ പോവലൊന്നൂല്ല അയ്ല് ആദ്യക്കെ പോയല്ണ്ടായിനി വലിയ ചടങ്ങൊക്കിട്ട് കഴ്ച്പോവലുണ്ടായിനി ഇപ്പ അങ്ങനൊക്കെ നിർത്തി അതൊക്കെ നിർത്തലാക്കി ഇപ്പൊ വീട്ട ട്ട്ത്തെ ആരൊക്കെ ഉള്ളേ ഇനി ഉപ്പ ഉമ്മ അനിയനെ അനിയത്തിയാണ്
ഓ
ഒരു അം സ്വന്തം മോള കണ്ട് ഒളിങ്ങ്ട് പോരും അത്ര ഒള്ളു അല്ലാതെങ്ങനെ
അലമാരി ഉണ്ടോം പിന്നെ ആ ഏസി വേണെ ഏസി ഫ്രിഡ്ജ് അ ങ്ങനെന്തെങ്കിലൊക്കെ സാനങ്ങളില്ലേ വാഷ്
ആഹ് ആഹ് ആഹ്
അങ്ങനെന്തെങ്കിലിപ്പോ നമുക്ക്‌ വേണ്ടതുണ്ടെങ്കിപ്പൊ നമ്മള് പറയല്ലോ നമ്മടെ അവിടെ പോവുമ്പഴത്തേ
ആ ആ ഏ അങ്ങനെ അവിടെ ഇല്ലാത്ത സാധനം പറേല്ലായിരിക്കും ഉം ഉം
ഉം ഞാനിവിട ഓവൻ പറഞ്ഞ് കൊണ്ട് വന്നിട്ട് ഇവിടെ ഇത് സ് പുരാവസ്തുവായിട്ട് വെച്ചിരിക്ക് ആ ആദ്യൊക്കെ ഭയങ്കര ആദ്യൊക്കെ ഭയങ്കര ഇതായിരുന്നു ഒ ക്ക്ന്ന്ണ്ടത് കേക്ക് അത് ഇതൊ ഒക്കെ ഇപ്പ ഇപ്പ മൈൻഡെയ്യാറ് ല്ല ഇപ്പ അമ്മ അത് അയിന്റെ പൊറത്ത് കവറടി
ഉം ഏ ഉം
ഇൻട്രസ്റ്റ് എല്ലാം പോയി കുഞ്ഞായപ്പഴത്തേക്ക് നമ്മക്ക് പ്രത്യേക സമയോല്ല
റ്തിരിക്കുമ്പളാണല്ലോ അതിയിതു കുത്തി ചെയ്യാ ക
അതെ അന്ന് ആ കല്യാണം കഴിഞ്ഞ ടൈമിൽ ചെയ്തായിരുന്നു
ഓ അവിടെ കല്യാണക്കെ രണ്ട് ഉ കല്യാണക്കെ രണ്ട് ദിവസമായിട്ടുണ്ടകാ
ആ തലേയിന്നും കാണും പിറ്റേ ദിവസവും കാണും അവിടെ ഇല്ലേ അങ്ങനെ-
ഇവിടെ പിന്നെ ബ്രൈ ടു ബി ഗ്രൂം ടു ബി അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടാവേയുണ്ടോ മഞ്ഞൾ കല്യാണം മെഹന്തി ഹെൽദി നൈറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞ ഇണ്ടാവേണ്ടോ ഏ ഇവിടൊക്കെ ഇണ്ടാവലുണ്ട് ഈശല്ലാരും ഒും കഴിക്കലൊന്നുമില്ല
നമ്മുടെ ഇവിടെ ഇപ്പൊ ഹൽദിയൊക്കെ ഇപ്പൊ തുടങ്ങിയതാ അപ്പൊ ചെറുക്കൻ എന്റെ കല്യാണത്തിന് ചേർക്കനൊന്നും വരത്തില്ലായിരുന്നു
ആ ആഹ ചെല്ലും ഇപ്പൊ ഓരോരോ മാറ്റങ്ങൾ വരണല്ലോ ഇപ്പ സർപ്രൈസ്‌ ആയിട്ടും അല്ലാതൊക്കെ ആയിട്ട്
ആ ഇപ്പൊ അല്ലെലും കല്യാണ ദിവസം ത തലേ ദിവസം ചെറുക്കന്മാർ അങ്ങനെ വരത്തില്ലായിരുന്നു എന്റെ കല്യാണത്തിന് വരത്തില്ലായിരുന്നു ഇപ്പ ഇപ്പം ചെറുക്കമാരു തലേ ദിവസം പോവും എന്ത് അവിടെ പോയി ഫുഡ്ഡ് കഴിക്കുക ഫോട്ടോ എടുക്കുക തിരിച്ചരുക പെങ്ങമാരില്ലേ ചെറുക്കന്റെറെ പെങ്ങമാര് പേങ്ങമാരും പോകും കൂടെ ഈ കല് അവിടെ കല്യാണത്തിന് ചെറ ക്കന്റെ വീട്ടന്ന് ഡ്രസ്സ്‌ ഒക്കെ എടുത്ത് വരത്തില്ലേ
ആ അടുത്ത് തരും പിന്നെ അന്ന്കല്യാണത്തിനന്നാ ആ ഡ്രസ്സാണ് ഇടാ അപ്പൊ മേക്കപ്പും കാര്യങ്ങളൊക്കെ ആയൊണ്ട് ആദ്യോക്കെങ്ങനേച്ചാൽ എന്താ ഓല് അവര് വരുമ്പളായിരുന്നു കൊണ്ടുവര നട്ട് ഇവ്ടുന്ന് റൂമിന്നു മാറ്റിച്ച് അങ്ങനെെ നി കൊണ്ട് പോവലുണ്ടായിരുന്നത് അവരുടെ വീട്ടിലേക്ക് ഇപ്പൊ തലേന്നെ കൊണ്ട് വരുംഇപ്പൊ പിന്നെ മേകെപ്പ് ആർട്ടിസ്റ്റും അങ്ങനെ ഒക്കെ വരണോണ്ട് പിന്നെ തലേന്നെകൊണ്ട് വന്നു ആ കൊണ്ട് പോകും ആ ഡ്രസ്സ്‌ നമ്മക്ക് വീട്ടിന്നു ഇടാനും അല്ലാത്തിനും ഒക്കെ കൊണ്ടു പോകും പിന്നെ ഡ്രസ്സ് ഇപ്പൊക്കെ റെന്റ് ആണല്ലോ നമ്മളെ ബ്രൈഡിന്റെ ഡ്രസ്സ് ഒക്കെ റെന്റ് ആയിട്ടാണല്ലോ യൂസ് ചെയ്യ അവിടെക്കെങ്ങനെ കാശ് കൊടുത്തു വാങ്ങലെന്നെ ഏ ആദ്യ ഒക്കെ അങ്ങനെയ്നീ കാശൊട്ത്തങ്ങനെ വാങ്ങും ഇപ്പൊ ഫുൾ ഫുള്ളു റന്റാ
ഓ ഓ അത് പക്ഷെ നല്ല ഐഡിയ അല്ലേ? നമ്മള് പിന്നെ യൂസ് ചെയ്യുന്നില്ല.
ഇല്ലാ പിന്നെ ആരെങ്കിലും വാങ്ങിക്കൊണ്ടോയാലായി, അത്രേ ഉള്ളൂ.
ആ നമ്മളത് വാങ്ങി. ഇങ്ങനെ സൂക്ഷിച്ച്‌ വയ്ക്കും കല്യാണത്തിലെ ഡ്രസ്സെന്നും പറഞ്ഞ്
ആ ആ ഒന്നിനും എത്തു യൂസെയ്യൂല? ചെലരൊക്കെ മക്കൾക്ക് ഡ്രസാക്കി അടിച്ചു കൊടുക്കുക. അങ്ങനെ അങ്ങനെ അടിച്ചു കൊടുക്കുക്കെ ഒണ്ട്.
ത്ത് വല്ല കല്യാണത്തിനും എടുത്തു ഉടുത് ഉടുത്ത എന്റെ സാരിയായിരുന്നു ഉടുത് ത്തെ ഉടുത്തെയെല്ലാം. പിന്നെ ഒരു ഗൗൺ ഗൗണൊന്നും പിന്നെ ഉപയോ ച്ചിട്ടേ ഇല്ല. അലമാരി സ് പേസ് പോലും ഇല്ല. അത് വെ യ്ക്കണമെങ്കി ഒരിതു വേണം.
ആ അ
നിന ക്കോ ഞാൻ
ആ ഇവടെ വല്ല്യ ഇതുണ്ടല്ലോ. വല്ല്യ ഫ്രോക്കുകളും ലെഹങ്കകളൊക്കാണ് അമ്മക്ക് ഇഷ്ടള്ളത് ചൂസ് ചെയ്യാലോ ഇതിനായിട്ട് കട കടകൾ ഉണ്ടാവുല്ലോ? അയില് പോയി ഞമക്ക് സെലക്ട് ചെയ്യാം. ആ ഒണ്ടാവും. പതിനായിരം പതിനയ്യായിരം ഒക്കെണ്ട് റന്റ്ന്നെ
അപ്പൊ പിന്നെ നമുക്ക് ആ അല്ല അപ്പൊ ആ പൈസക്ക് നമുക്ക് എന്ത
അത് ഇല്ലാ കിട്ടൂല ആ പൈസക്ക് അങ്ങനത്തെ സാധനം കിട്ടൂല. അത്രക്ക് വെല കുറഞ്ഞ കിട്ടൂല. കാരണം നല്ല വ ഹെവി വർക്കും സ്റ്റോൺ വർക്ക് ഇപ്പ ആരും സ്വർണൊന്നും ഇടൂലല്ലോ. ഓർണമെൻസ് ഇങ്ങനൊക്കെ റെന്റിനെടുക്കലെന്നെണല്ലോ?
മ് മ്
അങ്ങനെ
എന്റെ സമയത്ത് നമുക്ക് നമുക്ക് ആ ഉണ്ട്ണ്ട് ഉണ്ട്. എന്റെ സമയത്ത് പക്ഷേ നമുക്ക് ക്ക് റെന്റ്ല്ലായിരുന്നു ഓർണമെന്റ്സ് ഇപ്പ ഇവിടെ റെന്റിനൊണ്ട്. ഓർണമെൻസ് നമ്മളല്ലാതെ സ്വർണ്ണം വാ അങ് ഉപയോഗിക്കായിരുന്നു
ആ ആദ്യക്കെ അങ്ങനെയ ഇപ്പൊ സ്വർണ്ണം ഉണ്ടെങ്കിലും പിറ്റേന്ന് ഇവര് അടുക്കള കാണാൻ പോവോലോ വീട്ടാര് അപ്പഴാണ് സ്വർണം കൊണ്ട കൊടുക്കുക അല്ലാത്തൊക്കെ റെന്റിന്റെ സാധനം മാത്രം ഇട്ട അവര് പോകും പിന്നെ ആ റെന്റിനുള്ള സാധനോക്കെ തിരിച്ച് ഓലെ കയ്യില് കൊടുക്കും തിരിച്ചേൽപ്പിക്കാൻള്ളത് ഈ വീട്ടുകാര് പോകുമ്പോ തിരിച്ച് ഇവരെ കയ്യിൽ കൊടുത്ത് ത്
അല്ല അപ്പ ഞാനൊരൂ കാര്യം ചോയിച്ചോട്ടെ ഈ തലേദിവസം ചെറുക്കന്റെവീട്ട പേര് വരുമ്പോഴാണോ നമ്മൾ ഈ സ്വർണ്ണം കൊടുത്തുവിടുന്നത്.
അല്ല നമ്മള് വീട്ട്ന്ന് കാണാൻ പോലോ നിങ്ങള് അടുക്കള കാണാൻ പോവല്ലോ ആ ടൈമിൽഅന്നേര്ക്കും വീട്ടന്നങ് കൊണ്ടോവാ ആ കൊണ്ടോടക്കും അങ്ങനെ ഇപ്പ ചെയ്യല് കാരണം കുട്ടെ ക്കും വേണ്ടേ സ്വർണ്ണംടാ ഇപ്പത്തെ കുട്ടെൾക്കെ എന്ദ്ദേയില സ്വർണം വേണ്ട പിന്ന അവരിടാ മടിക്കും അവര് കൊണ്ടോയാ സൂക്ഷിച്ചു വെക്കുള്ളൂ ആ ഇടൂല്ല വാങ്ങാം വാങ്ങും എങ്ങനെയായാലും കല്യാണത്തിന് ഒരു അഞ്ചു പവനെ വാങ്ങാത്ത കല്യാണം ഇണ്ടാവേല്ല
കളയുന്നതിനേക്കായി നല്ലത് ഇനറെൻ ഇതായിട്ട് സ്വർണ്ണം എടുത്തിട്ടെ അല്ല നമ്മൾ റെന്റിന്ന് വാങ്ങിട് ത് ഇപ്പ് ഇട്ടാ തിരിച്ച് കൊടുത്താ പിന്നെ വീട്ടുകാര് സ്വർണ്ണം വാങ്ങാത പൈസ കൊടുത്താ അവർക്ക് അതൊരു സേവിങ്സ് ആത്തില്ലേ
ആ അങ്ങനായാലും മതി അല്ലെങ്കി കോയിൻസ് അങ്ങനെക്കെ ആക്കി കൊടുത്ത അത്ര പണിക്കൂലിഒന്നും ചെലവാവൂലല്ലോ
ചെലവാവുല്ല അത് മാത്രല്ല നമ്മളിപ്പോ ഇത്രയും വല്ല്യ അമ്മമാർക്ക് വാങ്ങിയിട്ട് വലുതായിട്ട് യൂസ് ചെയ്യതില്ല കൊണ്ടെയി വിക്കേം വിക് പിക്കുമ്പോത്തേക്കും നമക്ക് എന്തായാലും പണ കുരിയ അതെല്ലാം നഷ്ടം എന്റെ ഒരു അനുഭവം
ആ വേറെന്താ പിന്നെ എന്നാ ആയിക്കോട്ടേ പിന്നെ വിളിക്കണ്ട്ട്ടോ